ഓഹ് കേൾക്കുന്നുണ്ട്
ആഹ് കേക്കുന്നുണ്ട്
ആഹ് എന്താ പരിപാടി
ഞാനിങ്ങനെ ആഹ് വെറുതെ തന്നെ ഇങ്ങനെ ബോറടിച്ച അപ്പ ഇങ്ങനെ വിളിച്ചതാണ് പിന്നെ അവിടെ എന്തൊക്കെയ ഒരുടി വിശേഷങ്ങളൊക്കെ പണിയൊക്കെ കഴിഞ്ഞോ
വിശേഷംമായി പണിയൊക്കെ കഴിഞ്ഞു ഫുഡ്‌ കഴിക്കാനുള്ള പരുപാടി ഒക്കെ തുടങ്ങിയ
ആ റൈൻജില്ലേ വോയിസ്‌ ബ്രേക്കാ വുന്നോലണ്ടല്ലോ
വോയിസ് ബ്രേക്കാവുന്നുണ്ടോ
ആ യിപ്പൊ റെഡിയായി
റെഡിയായോ ഉം ഉം കേൾക്കുന്നില്ലേ പ്പൊ
ആഹ് കേൾക്ന്ന്‌ണ്ട് ഇങ്ങനെ മഴയെ
ആ മഴതാ ഇങ്ങനരു മൂടിയൊരു കാലാവസ്ഥയാണിപ്പൊ
ഓഹ് ഇവിടെ നല്ലമഴയാ
ഏഹ് നല്ല മഴയാല്ലേ
ഉം
വിടെ മഴ ഇല്ലാത്തതാണ്ന്റെ സങ്കടം ഒന്നെങ്കി മഴ പെയ്യ് മഴക്കാലത്ത് മഴ പെയ്യുന്നില്ല
നല്ലണം വീട്ടിൽ വെറുതെങ്ങനെ ഇരിക്കുന്ന സമയത്ത് മഴ പെയ്യുന്നത് നല്ല സുഖാ ണ് നല്ലരു സ തണുപ്പും
പൊയ്യപാടില്ല
ആ അതന്നെ എവിടെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു ആവശ്യണ്ടെങ്കിൽ പെയ്യണ്ട.
മിക്കവാറും എന്താ സംഭവിക്കാ അറിയോ ആ നമ്മള് പുറത്ത്. ഇറങ്ങമ്പം മഴ പെയ്യും വീട്ടിലിരിക്കുന്നേരം മഴ പെയ്യുല്ല നല്ല വെയില്.
ഉം വെറുതെരിക്കുന്ന സമയത്തൊന്നും അത് വരൂല. വെറും നല്ല വെയിലായിരിക്കും എന്നാൽ ആ വെയില് കണ്ടി. രിക്കും ചിലപ്പോം മാറ്റി ഒരുങ്ങി ഇറങ്ങ ഇറങ്ങുമ്പത്തേക് പെയ്യും ഉം
മ്മ് എത്ര പ്രാവശ്യം അങ്ങനെ നനഞ്ഞി ട്ടുണ്ട്.
ഉം പിന്നെ മഴക്കാലത്ത് അതൊക്കെല്ലേ ഒര് രസം.
ഇതിപ്പോ ഒരു മഴക്കാലത്തിന്റെ ഒരു എഫക്ട് തോന്നുന്നില്യട്ടോ അവിടെ നല്ല മഴയിരികുല്ലേ ഇവിടെ നമുക്കത്രെ. ഫുൾടൈം മഴയൊന്നുല്ല.
ആഞാനും പഠിക്കാ വേണ്ടി പഠിക്കു ന്ന കോഴിക്കോടാണല്ലോ കോഴിക്കോട് പോകുന്ന സമയത്ത്. ന്നാ ഇതുപോലെ തന്നെ ഭയങ്കര ചൂടാണ്. മഴക്കാലാണെന്ന് തോന്നൂല്ല ഭയങ്കര വേർക്കല് വെറുതനി. ഇപ്പൊ മഴ പെയ്താൽ തന്നെ എന്തോ ഒരു ജൂടുള്ള മഴ പോലെ
ന്നാ ഇന്നിപ്പോ രാവിലെ നല്ല മഴ പെയ്ത് കാറ്റൊക്കെണ്ട് പക്ഷെ എന്നാലും ചൂട്ക് ട്. മ്മ് ഞാൻ കൊറ നേരം ഫാനൊക്കെ ഇട്ടി ഇരിക്കെര്ന്ന്‌.
ഓ ഞമുക്കിവിടെ ഫാനിന്റെഒരാവിശ്യേല്ല.
ഉം നല്ല തണുപ്പായിരികൂല്ലേ?
ആ തണുപ്പുവാ ണ് മഴയില്ലാതേരം തന്നെ നമ്മൾ ഫാന് യൂസെയൂല ന്നാ അല്ലാണ്ടന്നെ നമുക്ക്
തലേ
ആ പിന്നെ നമുക്ക് ഇപ്പൊക്കെ പൊതച്ച് കെടക്കാനും മുറങ്ങാനൊക്കെ പറ്റും ഞാന് ഹോസ്റ്റലിൽ പോയാല് ഫാനിടാണ്ട്. പോതപൊതചൊറങ്ങ പറ്റും പറ്റുല എന്ക്ക് ഒര് പനി വരുന്ന പോലെ ഒരു അസുഖം പിടിച്ച പോലെ ആയിരിക്കിന്ന്‌. അപ്പൊങ്ങനെ ഒറങ്ങി ഇപ്പൊ തണുപ്പ് ഭയങ്കര. കൊള്ളാൻ പറ്റുന്നില്ല കാറ്റ് കൊള്ളാൻ പറ്റുന്നില്ല അല്ലാണ്ട് നമുക്ക് കൊഴപ്പൊന്നുല്ലാതെ ബോഡിക്കെ ഓക്കെയിട്ടുള്ള സമയത്താകുമ്പോ ഫാനിറ്റിട്ട്. പിന്നെറങ്ങണം അല്ലാണ്ട് ചൂടെടുക്കും വേർക്കും
മ്മ് ഞങ്ങളെ ന്റെ കസിന്റെ വീടൊക്കെ ണ്ടവിട ആ ഭാഗത്തല്ല ദേവാല ഭാഗത്തകേട്ടിട്ടുണ്ട ദേവാല
ഇല്ലല്ല അതില്ല
ആ ദേവഗി നീലഗിരി
ആ നീലഗിരി അറിയ ഞാനവിടെ കോളേജിൽ പോകണംന്ന് വിചാരിച്ച കൊറെേ ഡിഗ്രി കോഴ്സുകളൊക്കെ നോക്കിരുന്നു.
ആ നീലഗിരിയാണ് കസിന്റെ വീട് അവിടെ പോയതുപോലെ മ മലന്റെ മുകളില ഒരെ വീട്. നല്ല തണുപ്പ് ക്ലൈമറ്റ ആണ് ഐസും വാട്ടറിലാണ് കുളിക്കന്നെ
അതന്നെ ഇവിടെ രാവിലെ എച്ച് നിസ്കരിക്കാൻ വേണ്ടിട്ട് സുപയി നിസ്കരിക്കാൻ വേണ്ടിട്ടേ ഒതെടുക്കാൻ നേരത്ത് നമ്മളൊ കൈമരവിച്ചു നമുക്ക് തൊട്ടാൽ ഫീൽ ചെയ്യാത്ത പോലെ ആയിപ്പോ ഉ നല്ലതണുപ്പ രാവിലെ പ്ര പ്രത്യേച്ച് പിന്നെ മൾ മുകൾത്തെ നിലയിലാണെങ്കില്. അടിൽ കുറച്ചുകൂടി തണുപ്പ് കുറവായിരിക്കും. ഇപ്പ രണ്ടും കണക്കായിട്ടുണ്ട് ഇപ്പൊ മഴയത് കൊണ്ടേ അല്ലാണ്ട്. മുകളൾത്തെ നിലയിൽ ഭയങ്കര തണുപ്പാണ്.
ഉ ശരിയ സുഖായല്ലേ എഏ സീന്റെ ആവശ്യംഒന്നുംല്ലല്ലോ. നിമക്ക് എല്ലാ ടൈും അവിടെ അങ്ങനെ തന്നെയല്ലേ അല്ലേ അങ്ങനെ ചൂട് കുറവല്ലേ
ആ എല്ലാണ്ട് വേനൽക്കാലത്തും ഇവിടെ എ സിയ ഒന്നും ആവശ്യമില്ല. ഫൺന്നെ ആവശ്യമില്ല ഉ ഫൺക്കെ ഇപ്പൊ വേനൽക്കാലത്തന്നെ യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ കല്യാണത്തിനോ അങ്ങനെ എന്തിനെങ്കിലുംക്കെ പോയിട്ട് വരൊക്കെ ചെയ്യുമ്പോ മ നമ്മൾ ഒരുങ്ങിക്കെട്ട ഒക്കെ ചെയ്യുമ്പോ ഭയങ്കര ഒരുങൊ മേക്കപ്പ് വിടും അങ്ങനത്തെ ഓരോരോ നല്ല, നല്ല ഡ്രസ്സ് വലിയ, വലിയ ഡ്രസ് ഒക്കെ ഇടുമ്പോ നമുക്ക് ചൂടെടുക്കൂല്ലേ അങ്ങനത്തോരു ചൂടിന് മാം ഇത്രയൊക്കെ ന്യൂസെ ഉള്ളൂ എവിടെയങ്കി പരിപടിക്കെ കഴിഞ് കേറി വന്നേ മടക്കെ വേർത്തിക്കുന്ന സമയത്ത് അതൊന്നും തണുത്തഴിഞ്ഞാ പിന്നെ ഒഫക്ക പിന്നെ വേണ്ട.
ആ അതോണ്ട് സുഖ ഞങ്ങക്കൊക്കെ ഇവിടെ ഭയങ്കര ചൂടായിരുന്നു വേവേനല്ലേ നാ നീ ഇവിടെയാണല്ലോ പഠിച്ചതിലേ.
ആഹ്.
വേനലൊക്കെ എന്തൊരു ചൂടായിരുന്നു ഏസിയും ഫാനും ഇട്ടിട്ട് വരെ അങ്ങനത്തൊരു അവസ്ഥേരുന്നു. രണ്ടു ഫേനൊക്കെ ഇട്ടിട്ടേന് കെടക്ക ഉം. മക്കളൊന്നും ഒറങ്ങൂല്ല.
ഉം.
പിന്നെ എന്താപ്പ വർക്കെയ്യുന്നെ എന്താ വർക്ക് ചെയ്യണ്ടോ?
അല്ലല്ല. ഞാൻ പഠിക്കുന്നന്നെ. ഇപ്പ കൈ കയത്തില്ല ഇപ്പ ഞാനീ പഠിക്കുന്നെന്റെ അസൈൻമെന്റ് തയ്യാറാക്കികൊണ്ട് ട്ട്ന്ന ഇനിയിപ്പോ ലീവ് ആയിരുന്നു രണ്ടുസം അപ്പൊ നാളത്തേക്ക് അസൈൻമെന്റ് സബ്മി റ്റെയ്യാൻ പറഞ്ഞിട്ട് എഴുതിക്കൊണ്ടിരിക്ക.
ഓ എന്താ പ്പ അസെയിമെന്റ്? സബ്ജെക്ട് എന്താ?
ആ സബ്ജക്റ്റ് നമുക്ക് ഇത്ണ്ട് സൈക്കോളജിയാണ് ഞാൻ പഠിക്കുന്നത്. പക്ഷെ ഇല്ല ഈയില്തന്നെ നമുക്ക് മൈനർ മേജർ മാറ്റ് വേറെ, വേറെ എടുക്കാൻ പറ്റുന്നൊണ്ട് മൈനറിൽ ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തത് അപ്പൊ സ്റ്റാറ്റില് നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യനെ പറ്റിയിട്ടും അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളെ പറ്റിറ്റും എഴുതാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഇപ്പത്തെ നമ്മളെ പണ്ട ത്ത കാലത്ത് ഇന്ത്യ അമ്മളെ ഡിജിറ്റലി ഒന്നും ആയിട്ടില്ലല്ലോ. പണ്ടത്തെ കാലത്ത് ഇപ്പാണല്ലോ എല്ലാം വന്നത്. അപ്പൊ അതിന്റെ ഒരു ചേഞ്ചും ആ ഈ ഒരു റവല്യൂഷൻ കാര്യങ്ങളും ഇന്ത്യെല്ണ്ടായ മാറ്റങ്ങള് അതെത്രത്തോളം ഉപകാരപ്പെടുന്നുണ്ട് എന്നൊക്കെ എഴുതാൻ പറഞ്ഞിട്ട് അതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്ക. ഒരു കണക്കിന് ഡിജി റ്റെലി ഇതായത് നല്ലൊരു ഉപകാരം തന്നെയാണ് അല്ലേ നമുക്കൊക്കെ ഇപ്പോ ഇപ്പൊ അത്രയും ദൂരത്തുള്ള നിങ്ങളെ ഇപ്പോ വിളിച്ചു കാര്യങ്ങൾ പറയാനും. ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യാനിപ്പോ ഫോണ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കില് പണ്ടക്കെ എന്തൊരു ബുദ്ധിമുട്ടാണ്.
അ പിന്നെ എല്ലാ പണ്ടക്കെ എന്റെ അമ്മയമൊക്കെ പറയ്ന്നെക്കാം അച്ഛൻ ഗൾഫിലായിരുന്നു. അപ്പം മാസത്തിലൊരിക്കലൊരു ക ത്തഅയക്കുന്നതാണ്ന്ന്. ഇപ്പോഴൊക്കെ ഡെയിലി വിളിക്കുന്നുണ്ട്. എന്റെ ഹസ്ബന്റോക്കെയാണെ രാവിലെ വിളിച്ച് ചെല ഉച്ചക്ക് വിളിക്കും, ചിലപ്പോ വൈകുന്നേരം വിളിക്കും, രാത്രി വിളിക്കും, ഫ്രീ ഉള്ള ടൈമിലൊക്കെ വിളിക്കും. അവരൊക്കെ ഒന്ന് ആലോയിച്ചോക്കിയേ ഒരു മാസം കാ തിരിക്കണം എന്തെങ്കിലും കാര്യണ്ടെങ്കില് അറിയ വയ്യാത്തത് ഉണ്ടോ എന്തെങ്കിലും വിശേഷം ണ്ടെങ്കിലൊ ക്കറിയാ ഉം.
എല്ലാ മാത്രല്ല ആ ഇപ്പൊ ഇന്നിപ്പോ കത്തയച്ച് ണ്ടെങ്കിൽ അത് എത്താൻ തന്നെ എത്ര സമയം എടുക്കും. പെട്ടെന്ന് എന്തെങ്കിലും അറിയിക്കേണ്ട ഒരു കാര്യണെങ്കില് ആരെ ങ്കിലോന്ന് മരിച്ചാ പോലും അറിയിക്കാൻ പറ്റൂലല്ലോ അത്രയും ദെവസങ്ങൾ കഴിഞ്ഞിട്ടല്ലേ അറിയിക്കാൻ പറ്റു. ഇപ്പ ആന്നെങ്കി ഓരോ സെക്കന്റില് കാര്യങ്ങൾ അറിയിക്കാം ഒന്ന് ഡയലെയ്യുമ്പോത്തേക്ക് എത്രയോ ദൂരത്തുള്ള ആളവരെ നമുക്ക് കിട്ട്ന്ന്ണ്ട്.
കണ്ട് വിളിക്ക എത്ര നന്നായിട്ട് ഡെവലപ്പ് ചെയ്തില്ലേ നമ്മള്.
അതന്നെ കാണാൻ പറ്റ്ന്ന്ന്താ. ഒന്ന് ചിന്തിചോക്ക് ഒരു ഫോണ് നമ്മള് അവരുടെ ഫോൺ ഇവ നമ്മുടെ ഫോണ തമ്മിലൊര് കണക്ട്. ലക്ഷ്യം പോലുംല്ല എന്നിട്ട്ന്നെ നമുക്ക് ഇതാക്കുമ്പോത്തേക്കും അവരെ കാണാൻ പറ്റുന്ന രീതി. എത്ര, എത്രത്തോളം വളർന്നു.
ഇത്ര ലോങ്ങിലെ വേറരു കൺട്രിലുള്ള ഒരാളെ നമ്മളെ വിളിക്കുന്നത്. അപ്പൊ യുകെൽ അങ്ങനെക്കെ ആണെങ്കിലൊക്കെ ഉം എന്തൊരു അനായാസം നമ്മള ഡൈ കോൾ ചെയ്തി കോൾ ചെയ്യുന്നുണ്ട്
ആ ട്രാൻസ്ഫോർമേഷന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പ്പോ കാര്യങ്ങൾ എത്തിക്കാന്ന് വെച്ചാൽ അത് ഭയങ്കരമായി ഡിജിറ്റലി നല്ലവണം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് പിന്നെ പണ്ടത്തെ കാലത്താണെങ്കിലൊന്ന് ചിന്തിച്ച നോക്ക് നമുക്ക് പൈസാന്റെ കാര്യങ്ങളൊക്കെ നമ്മളുടെ കയ്യില് എഹ ക്യാഷ് ഉണ്ടെങ്കിൽ മാ- അത്രമേ നമു എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ കയ്യിൽ പൈസ വേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ഫോൺ ഉണ്ടെങ്കിൽ തന്നെ എല്ലായിടും ഫോൺ എടുത്ത് പോയാൽ മതി എന്തിനും ഇത്ര എവിടെ പോയാലും ഫോണിലൂടെ നമുക്ക് പേയ്മെന്റ് ചെയ്യാം എല്ലാ കാര്യങ്ങള് കാർഡുകള് ക്രെഡിറ്റ് കാർഡ് അങ്ങനെ എന്തൊ എന്തൊക്കെ മാറ്റങ്ങൾ വന്ന്
പ്പൊതന്നെ സുഖാണ് ചെയ്യാനൊക്കെ പേയ്മെന്റക്കെ ചെയ്യൻ പണ്ടൊക്കെ ആഹ അമ്മയൊക്കെ പറയുന്നതേക്ക ബസ്സിൽ ഒരു പ്രാവശ്യം ബസ്സില് അച്ഛനും അമ്മയൂടെ കേറീട്ട്
ആഹ
അച്ഛന് കേറീല്ല ആ തിരക്കായിട്ട് അമ്മ കയറി ബസ്സിന്റെ പൈസ കൊടുക്കാൻ കയ്യില് സ്റ്റേഷനിൽ അവരൊക്കെ അന്ന് അങ്ങനെയാണല്ലോ ജോലിക്കൊന്നും പോവലില്ലോ അപ്പ പത്ത് രൂപ പോലും കയ്യില് എടുക്കാനില്ലാത്തരു സമയം ഫോണ് വിളിക്കാന് ഫോണില്ല ആളെവിടെന്നറിയാൻ ഫോണ് വിളിക്കാൻ ഫോണില്ലല്ലോ അങ്ങനെയൊക്കെ ഭയങ്കര സിറ്റുവേഷനിലൊക്കെ ഉം കടന്നു പോയി ഇപ്പ ഇപ്പത്തെ കാര്യങ്ങൾ പറയുന്ന ഇപ്പം അങ്ങനത്തൊരു പ്രശ്നല്ല ഫോണിൽ കൈ കയ്യില് ക്യാശ്ണ്ട് ഫോണില് ക്യാഷുണ്ട്
എല്ലാപ്പോ ഫോണിലൂടെയാണ് ആഹ ട്രാൻസ്ഫോർമേഷൻ ഇപ്പൊ നമുക്ക് വണ്ടി പ്പങ്ങള് ബസ്ന്ന് പറഞ്ഞാപോ ഓർത്തത് നമുക്കിപ്പോ പണ്ടാണെങ്കിലോ എന്തെങ്കിലൊരു ബസ്സോ ഓട്ടോയോ ഒക്കെ നമ്മളെന്നെ പോയിട്ട് വിളിക്കണം അല്ലെങ്കിൽ ബസ് വരുന്ന സമയം നമുക്ക് പറഞ്ഞ എന്തെങ്കിലും ആയിട്ട് മനസ്സിലാവോ നമ്മൾ അവടെ പോയിട്ട്ന്നെ നിന്ന് ബസ്സ് വരുമ്പോ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് കേറാ ഇപ്പാണെങ്കില് ബസ് എവിടെ എത്തി ഏത് റൂട്ടിൽ വരുന്നുണ്ട് എത്ര ബ്ലോക്ക് ണ്ട് അവിടെ എത്ര വണ്ടികളണ്ട്ന്ന് വരെ നമുക്ക് ഫോണിലോക്കീട്ട് ട്രാഫിക്കിലൂടെ മനസ്സിലാ-
ഇപ്പോൾ ഒരുപാട് ബസ്സുകളുണ്ട് പണ്ടൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഒന്നോ രണ്ടോ ബസ്സ് രാവിലിം വൈകീട്ടും അങ്ങനൊക്കൊരു ബസ്സുണ്ടായലേ
ഉം ഓൺലൈനിലൂടെ ബുക്ക് ചെയ്യാ നമു- ക്ക് വേണ്ട ഏത് സീറ്റാണോ നമുക്ക് വേണ്ടത് ന്ന് ചൂസിയ്യാം പണ്ടൊക്കെ ആവുമ്പോ കേറീട്ട് കിട്ടിയാ കിട്ടി ഇത് മുന്നേ നമുക്ക് ആ സീറ്റ് പറഞ്ഞു വെക്കാം ഓൺലൈനിലൂടെ പൈസ അടക്കാ എവിടെ വയ്ക്ക എല്ലാം നല്ല രീതിയില് കാര്യങ്ങള് ഡിജിറ്റലി ഇംമ്പ്രൂവ് ആയത കൊണ്ടു നമുക്ക് എല്ലാം സുഖമാണ് ഇപ്പോഴത്തെ കാലത്ത് ഒന്നിനും ഒരുപാട് സമയം എടുക്കുവയോ ബുദ്ധിമുട്ട് അനുഭവിക്കുകയോ ഒന്നും വേണ്ട
ഒന്നും വേണ്ട ഒക്കെ പെട്ടെന്ന് ഇപ്പം പുറത്തുള്ളവരാണെങ്കിലും ഒരാൾ ഇങ്ങോട്ട് ക്യാഷ് അയക്കാനൊക്കെ പണ്ടൊക്കെ ഇങ്ങനെ അയക്കയായിരുന്നല്ലോ ചെയ്യാ പൈസ അല്ലെ മണി ഓർഡർ ആയിട്ട് അയക്കായായിരുന്നല്ലോ ചെയ്യാം ഉം ഇപ്പ ഗൂഗിൾ പേയിൽ ഒന്ന് അങ്ങോട്ട് ടക്ക് അടിച്ച് കഴിഞ്ഞ ക്യാഷ് കിട്ടി
അത് തന്നെ പണ്ടെന്തെങ്കിലും ആവശ്യ പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് അയച്ച് ഇങ് എത്തണെങ്കിലും എത്ര ദിവസം എടുക്കും പെട്ടെന്ന് ഒരു ആവശ്യം വരുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല പറ്റാത്തൊര അവസ്ഥയായിരുന്നു പണ്ട് ഇപ്പ എല്ലാം ഫോണിലൂടെയും ഡിജിറ്റലി നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ആണെ എല്ലാ കാര്യങ്ങൾക്കും ഇത്ന്ന്ന് പറഞ്ഞാല് നല്ല അത്യാവശ്യമാണ് ആഹ ഇപ്പൊ ഈ ഒരു ഇമ്പ്രൂവ്മെന്റ് ഇല്ലെങ്കിലും നമ്മളൊക്കെ എങ്ങനെയായിരുന്നു ജീവിക്ക നമുക്ക് ഇപ്പോ നമുക്ക് വേണമെങ്കിൽ പണ്ടത്തെ പോലെ തന്നെ ബുദ്ധിമുട്ടോടുകൂടെ ജീവിക്കായിരുന്നു പക്ഷെങ്കിൽ ഇപ്പോ ഉള്ള ഇമ്പ്രൂവ്മെന്റിലൂടെ നമ്മൾ ജീവിക്കുന്ന സമയത്ത് പെട്ടന്ന്‌ ഇത് നിന്നു പോയിട്ടുണ്ട് നമ്മൾ എങ്ങനെ ജീവിക്ക ചിന്തിച്ചോക്ക് നമുക്ക് പറ്റത്തേ ഇല്ല
ഒരു ദെവസം ഫോണ് ഒരു ദിവസം ഒരു- ഇത്തിരി നേരം വാട്സആപ്പ് ഒന്ന് ഹാങ് നിന്ന്‌ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അടിപിടി ഉണ്ടാക്കുന്ന ആൾക്കാരാണിപ്പോ ഗൂഗിൾ പേ ആനെറ്റ് നെറ്റ് തീർന്നാല്ലോ
മ് -
ആഹ് ചെലപ്പോ ഗൂഗിൾ പേ ഒക്കെ ചില സമയത്തൊക്കെ പെട്ടെന്ന് നിന്ന പോവാറൊക്കെ ഉണ്ട് ഉം-
പ്ലാനൊക്കെ കഴിഞ്ഞാ അപ്പ തന്നെ നമ്മൾ അടുത്ത് റീചാർജ് ചെയ്യുന്നല്ലേ
ഉം അതെ അങ്ങനത്തെ ഒരു ന നെലെലേക്കെ ത്തിട്ടുണ്ട് ഇപ്പൊ കാര്യങ്ങളൊക്കെ ഉം
ഉ
ഉം ആയിക്കോട്ടെ ഉം ഉം ഞാൻ ഫുഡ് കഴിക്കട്ടെ എന്നാല് ആയിക്കോട്ടെ നീ എഴുതിക്കോ ശരി വിളിക്കാം